പറയ്
ഉം
കേക്കില്യ
ഓഹ് കേക്കണ്ട് ചോറ് തിന്നോ ഏഹ് മു മൂന്ന് മണിയ ടൈമ്
ആഹ് അങ്ങനെ അങ്ങനൊന്നുല്യ
രാവിലെ ചായ കുടിച്ചാ പിന്നെന്തേ തിന്നോ
രാവിൽത്തെ ചായനെ പത്തണിക്കെ കയ്യും ടിക്കാൻ ഇന്നാ നാള്ള ടൈമൂല്ലല്ലോ
അയില്ല്യാ ഞാൻ രാവിലെ നേരത്തെ കുടിക്കും രാവിലെ ബൽക്ക്ണ്ടാക്കൂല്ലേ
ആഹ്
ഞ അഞ്ചു മണി ആറേകാല് ആറേ പത്തൊക്കെ ആകുമോത്തിന് ൻ്റെകാക്ക പോകും അപ്പത്തേക്കും കീ ചായാക്കണം അപ്പൊ ഞാൻ അപ്പ ബാക്കിണ്ടച്ചാൽ ഞാനും എന്തെങ്കിലും കുടിക്കും അത് കഴിഞ്ഞി കൊറച്ചേര കയ്യുമ്പോത്തിന് എഴണിക്കുമ്പോത് ഞാനും കുടിക്കും ഓലെ പോക്കക്കെ കഴിഞ്ഞാൽ ഓളും പോകും ട്യൂഷന് കഴിഞ്ഞാ പിന്നെ ഞാൻ കുടിക്കും
ഐശരി വിടെ എല്ലാരും പോയി കഴിഞ്ഞിട്ടേ ഞമ്മ കുട്ച്ചൊള്ളു
ഏഹ്
ഒമ്പേണി ഒമ്പേണി കയ്യും എല്ലാരും പോയി കയ്യാൻ അങ്ങനൊക്കെ കുടിക്കിയല് ഇന്നിപ്പോ നല്ല നേരം വൈകിണ് പത്തണി പതിനൊന്നണി ആയിണ് ചായടിക്കുംബം
മോള് പോക്കൊ കൂടിയാനോടല്ലേ
ഇ കൂടി പിന്നെ എല്ലാരും എണീക്ക നേരം എനി സ്കൂളും മദ്രസും ഒന്നുല്ലാതനോണ്ട്
ആഹ് ജ് യപ്പളാഴണീക്കല്
ഞാന് പലേ സമയതൊണീക്ക നേരത്തെ കടക്കാകണെങ്കി നേത്തെണീക്കും അധികം നേരെ വൈകിട്ട് കെടക്കല്
ആ അപ്പൊ പിന്നെ നേരം വൈകിണീക്കൂല്ലേ
എനിച്ചെ അറിയു മൂന്നണിക്കെ കിമ്പോത്തെ കെടക്കല്
മൂന്ന് മണിയോ
ഏഹ് അതന്താത്രൊക്കെ കാരം വെകണേ
പുയാപ്ല വരാൻ നേരം ബഗും അപ്പ പിന്നെ നേരം വകും രണ്ടണിക്കെ ആകുംമ്പ ചിലപ്പം വരാ അ പിന്നെ എല്ലാ പണിം കഴിഞി കിടക്കുമ്പോ എന്തായാലും മൂന്നണിആകും
ചോറിന്ന് പത്രൊക്കെ കഴകി വെക്കും
ഉം ഉം ഓലൊക്കെ ചോറൊന്ന് കടക്കും ഞാൻ പിന്നെ എന്താലും എണീക്കണല്ലോ
ആഹ്
പിന്നെ കാത്തക്കും
ആഹ് ശരി
എന്നിട്ട് ചില ദിവസം പറയും ഇതൊന്ന് വടണോ ലെ ദിവസം ഉം പറയില്ല എപ്പോളായി ഇന്നൊന്നും പറയില്ല
ആ ശരി
പിന്നെ
എങ്ങനെ വന്നാലു അമ്മക്ക് നേരം വൈകി വരുമ്പോ നമ്മക്കൊരു എട്ങ്ങേറ
ആ അത് ഒർക്കറ്റെ മുറുകൂല്ല അമ്മ കിടന്നാലും സമാധാനം കിട്ടൂലല്ലോ ഒന്നും കഴ
കഴിഞ്ഞാല് സമാധാനം കിട്ടുള്ളൂ
പിന്നെ ചോറിന് ആ ചോറ് കറിയൊ കായില്ലേ അപ്പൊ
ഓ ചോറുംഒരു എളു പോനനക്ക് ആക്കി ആ ഇല്ലേ പിന്നെതിന് പറയൂ അ പോയില്ല തിന്നാ പോയേ
ആ ആ ഇനിയിപ്പോ അവിടെ എത്രണിയാവും എത്താൻ
ആ് അടെ എത്തണെങ്കിപ്പോ അ നാലണി അഞ്ചണിയൊക്കാമതിയാവും അഞ്ചണി കയ്യാമതിയാവും തൃശ്ശൂര് തൃശ്ശൂരല്ലേ
ഗ്യാസ്മ്മലാ വെക്കൽ ഇയ്യ് ചോറ് ചോറും കറിയൊക്കെ
ക്കെ അട്പ്പത്ത്ന്നന്നെ രാവിലക്കെന്നെ തീയ്യൂട്ടും അപ്പൊ അയിമ്മൽ അങ്ങനെ ആട്ടാക്കും
രാവിലത്തെതോ
രാവിൽത്തതും അട്പ്പത്തെന്നെ പൊടിവാട്ടും
ഏഹ്
ചെല സമയത്ത് മീനൊക്കെ ഇങ്ങന്ന് പൊരിക്കും അല്ലെങ്കി ഒക്കെ അയിമ്മന്നെന്നെ അധികും ആക്കൽ
ഏ
ഗ്യാസ് ഏ
അതുകൊണ്ട് പിന്നെ വിറകിനെ ക്ഷാമം ഉണ്ടോ ഇങ്ങക്ക്
വിറക് ക്ഷാമംന്ന്പറഞ്ഞാല് ഇപ്പോ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഉണ്ടാക്കിയച്ചാ വിറകാ ഇപ്പം ഇട് കൊറേ ഇട്ത്തീല്ലെനി അത് ഇമ്മ ഇങ്ങനെ പറയണ്ട് കുറെ കാലായി ഇണ്ടാക്കിയെച് ച്ച്ട്ട് അങ്ങനെ എടുക്ക്ണൊന്നും ഇഷ്ടല്ല
ആഹ് ശരി ആ പിന്നെ അതെന്തിനാ പൂ
ആ കൊമ്പും ചില്ലിം ഒന്നും വെട്ടില്ല ലെ എല്ലാറാശ്യവും വെട്ടൽണ്ടെയ്നി ഇപ്രാവശ്യം വെട്ടില്ല
അല്ല ഇങ്ങൾക്ക് അവിടെ തോ മരങ്ങൾണ്ട് ഇങ്ങക്ക് അവിടെ
ഓ ഇവിടെ മരവും തെങ്ങും ഒക്കെ ഉണ്ട്
ഏ അത് ശരി
അപ്പൊ
അത് പിന്നെ ഇതൊരു മോ ആ ഒരു മോനൊരു മോളും അല്ലേ
ആ
ഉം
ഇപ്പൊ ഒന്നായിട്ട് വിക്കാ എന്നൊക്കെ പറയണ്ട് അപ്പൊ പിന്നെ വിറ്റ പിന്നെ കണക്കയിക്കാരം
അതെന്തേ
അത് ഓരി ഭാഗം കൊടുക്കാണ്ട് പെങ്ങൾക്ക് കൊടുക്കാണ്ട് ഇങ്ങനെ പറഞ്ഞാല് ഇങ്ങനെ അ ഇമ്മക്ക് ഓരോ ഭ്രാന്താ
ആയ് ശരി
അതിനൊക്കെ നല്ലോണം കൊണ്ട് നടക്കും അത് കൊണ്ടടുക്കും പോലൊക്കെ ഇൻക്ക് കയ്യോ കൊണ്ടട്ക്കാൻ
അത് ഇല്ല്യ
കണ്ടം മുഴുവൻ ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കി കൊണ്ടെടുക്കണം അപ്പ അത് കൊണ്ടട്ക്കാത്തതിന് വാണെങ്കിലെ ദേശ്യാ അതോണ്ടത് പറിം ക്കാ ഒന്നായിട്ട് വിറ്റ് കളയാന്നൊക്കെ
അല്ല പിന്നെ വിറ്റിട്ടോ അതൊക്കെ പിന്നെ അയിലുള്ളിക്ക് ആയി പോവല്ലേയുള്ളൂ
ഉം എന്തായാലും വിക്കേണ്ടി വെരും മക്കളെ കെട്ടിക്കാനാവുമ്പോത്തിനും എന്തായാലും വിക്കേണ്ടി വരും പെങ്ങൾക്ക് കൊടുക്കാനുള്ളെ കൊടുക്കേം വേണല്ലോ
അല്ല അപ്പൊ പൊരിം സ്ഥലമൊക്കെ അയിൽ പെടും
ഈ നമ്മൾ നിക്കണ എന്തോ പൊരിം സ്ഥലും പുയ്യാപ്പളന്റെ പേരിലായിന് മറ്റേ തറവാടുവൊക്കെ
പൊന്നു ആഹ് തറവാടൊക്കെ അല്ലെ അതിൽ അന്റെ പൊന്നും ഇല്ലേ അയില്
ആഹ് അന്റെ പൊന്നും ഒക്കെ വിറ്റിട്ടാണ് ഇണ്ടാക്കി പൊരണ്ടാക്കിയൊക്കെ പക്ഷെ പേരിലാക്കി തരോന്നൂല്ല പേരിലാക്കി തരൂല ഒര്തൂല്ല്യ ആ കൊറെ പറഞ്ഞു പഞ്ചായത്തിലൊക്കെ കൊറെ പറഞ്ഞി പേരിലാക്കാന്നും അങ്ങനൊക്കെ ഇപ്പൊപറയാ പേ ഇത് മൂപ്പരെ പേരിലല്ലാന്നാ പറയാ
ആഹ്
ഇത് പേരിലാക്കിയില്ല ഒരു ഭാഗം കഴിഞ്ഞില്ല പെങ്ങക്ക്‌ കൊടുക്കാന് ണ്ട് അങ്ങന ആട്ടോളെ പേരിലാക്കി കൊടുക്കൊന്നുല്ല അങ്ങനെയങ്ങനെ
അന്റ പൊന്ന് മുയു അനക്ക് ഇത്രോ പൊന്നില്ലേന്ന് അറ്പത് പവനോ
മ് എനിക്കെൺപത് പവനുണ്ടായി
ഏഹ് എൺപത് പവനാ എനിക്കോർമ്മ എനിക്കെന്തോ അങ്ങനെ പറയണത് ഏഹ് അക്കയ്മതന്നെ
ആഹ് അയിന് വച്ചെടുത്തല്ല ഫസ്റ്റിലേ എടുക്കാൻ തൊടങ്ങിന് വണ്ടി ലോറിവാങ്ങി ണ്ട് വിറ്റൊര്ക്കായ് പിന്നെ കൊറച്ച് സ്ഥലം ഇവിടെ എടുത്തിട്ട് അത് വാപ്പാന്റ പേരില് എടുത്തിട്ട് ബാക്കിയുള്ള വേണ്ടാവെക്ക്‌ണേന് ഒരഞ്ച് സെന്റ് സ്ഥലംവാങ്ങി അത് പാപ്പാന്റെ പേരിലാക്കി അത് പൊട്ടങ്കളി പൊട്ടമ്മാരെ പണിയെട്ക്കാന്നല്ലാതെ അതൊക്കെ പെങ്ങക്കല്ലേ പോവുക ഒരു ഭാഗം നോക്കുമ്പൊ ആഹ് ഓഹ് തീരെ വിവരില്ല്യാന്നാ എന്താ കാട്ടാ
പെങ്ങമാര് ഈനിഞ്ഞെന്തേ സംഭവിച്ചോയാലും അങ്ങനല്ലേട്ടു ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെയല്ലാ നമ്മളൊരിത് പറയാണ് അങ്ങനൊക്കായെണ്ടെച്ചാലും പെങ്ങമ്മാരും പെങ്ങമ്മാരെ മക്കക്കുവാക്കെ
ആഹ് അതന്നെ
അത് കയിഞ്ഞിട്ടേ പിന്നെ ബേക്കോട്ട് സ്ഥാനമുണ്ടാവുള്ളു
ഇന്നട്ടിപ്പൊ ഞാന് ഏഹ് ഞാനുങ്ങനൊക്കെ പറഞ്ഞു ഈ പഞ്ചായത്തിലൊക്കെ ക്കെ പറഞ്ഞേ അങ്ങനെ ഇന്റെ പണ്ടം വിറ്റ് ഇങ്ങ സ്ഥലെട്ത്ത്ട്ട്ക്ക്‌ അപ്പൊ ഓള പണ്ടം വിറ്റ് ഇങ്ങ സ്ഥലൊന്നും എടുത്തില്ല ലോറി വാങ്ങിക്കാണ് കൊറേണ്ടാക്കിയില്ല എന്താ പറയാ
അങ്ങനത്തെക്കോരോ വർത്താനാലേ
മ്ഹ് മ്ഹ്
ഉം
മ്
പൊന്ന് ഇന്റേം അങ്ങനത്തന്നൊക്കെ ഇവ്ടുത്തെ ഇനിയെന്താണ്ടോ
ഒന്നുല്ല കൗത്തിലൊരു ചേനുമുണ്ട് ഒരു കമ്മലുണ്ട് വേറൊരു സാധനുല്ല
പിന്നെ എങ്ങനായലും അത്
കുഴപ്പളില്ലാക്കിക്കാണ് മക്ക മക്കക്കോലൊരു ക്കെ ഒരു പ്രായം ഒരു ഒരു പ്രായം കയിണവേരെയല്ലേ ഇത്ടുള്ളൂ
അതങ്ങനെതന്നെ
ആ അതെന്നിട്ട് ഇന്നെ കാണാതെടുത്തച്ചാളമ്മായമ്മ
അയ്ശെരി
ന്ന്ട്ട്പിന്നെ മോന്റെ കയ്യി കൊടുക്കും വിക്കാനും വാങ്ങാനും ഒക്കെ
അല്ല അവനവന്റെയെന്നെ കൊട്ത് കുട്ടിന്റെ ഇനി ഏത് കാലത്താ കിട്ട്ണെച്ചാ ഇനി വാങ്ങിക്കോട്ടെ
അ
കൊടുക്കാന്ള്ള മിട്ക്ക്‌ണ്ടായാ പോരല്ലോ വാങ്ങാന്ള്ള മിട്ക്കും വേണം
ആ അതന്നെ ന്നിട്ട് ഞാന് എന്റെ വാപ്പന്റൊരു ഓഹരി പാടണ്ടായിനി അവ്ടെ
ആഹ്
അപ്പൊ ആഹ് ഉം നിക്ക് ഞങ്ങളാരു ഓരിഭാഗം എനിക്ക് തന്നി എനിക്ക് എനിക്കുള്ളത് എനിക്ക് തന്നി കൊറച്ചായാലും കൊറച്ച് പൈസ തന്നീനു പ്പ അതിന് ഞാന് ഒരു കൈച്ചേനോ ഒരു മോതിരം ഒക്കെ വാങ്ങിച്ചു.
ആഹ്
ആഹ് മോനായപ്പോ ഓന് ചെയ്നോ ഇതൊക്കെ കൊറച്ചീച്ച ണ്ടാവും തന്നിര പനീച്ച തന്നി
ആഹ് എല്ലാത്തിനും ഇപ്പങ്ങ് കൊടുക്കാൻ കഴിയോ?
അപ്പോ അത് പെട്ടന്ന് പൊട്ടിപ്പോയി കണ്ട വലുപ്പല്ല പൊട്ടിയേം ചെയ്ത് അപ്പൊ ഞാൻ എന്ത്ചെയ്യു ഇതിന്റെ ഇത് കൈച്ചേന് ഏതായാലും പൊട്ടി കിടക്കുന്ന് അപ്പൊ അത് അതിലേക്ക് കൂട്ടിങ്ങീനി രണ്ട് പവനീച്ച ആക്കി ഓരോ പവനീച്ച് ആക്കി ഇട്ട് കൊടുത്തു കൗത്ത്ക്കും കാൽമൾക്കും ആഹ് ഓ ഓന് ഒരു രണ്ടോ രണ്ട് രണ്ടര വയസ് വരെല്ലേ ഇടുള്ളു അത് കഴിഞ്ഞാ എനിക്ക് തന്നെ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് ക്കിന്റെ ലൈഫിന് നല്ലൊരു കട്ടിയില് ആക്കാന്നുള്ളത് എനക്ക് ഞാൻ കൊടുത്ത് ഞാന് ആശിച്ച്
ഈട് ഓന് പറ്റാതായപ്പൊ പണ്ടൊക്കെ നല്ലോണ്റിക്യപ്പൊ ഇന്നെ കാണാ ആളോടിച്ചാണ് ഞാൻ ചോദിച്ചിട്ടാണ് ചോദിച്ചിട്ട് തന്നില്ല
ആഹ്
എന്താ ആക്ക്യേന്ന് ആർക്കറിയാം എനികിതൊക്കെ ഇപ്പളും സങ്കടാ
ന്റ കുട്ടിയെ
ഉം
പിന്നെ ഒരു ജീവിതം തന്നെല്ലേ
ശ ത എന്തോ ഒരു മഴച്ചറയത് ജീവിക്കുമ്പോല അങ്ങനെ ജീവച്ചു പോണംത്രേള്ളൂ
ഏ തന്ന് കഴിഞ്ഞ് അവനവൻ തന്നെ പണിക്ക് പോയിട്ടെ അങ്ങനെ ജീവിക്കണെ
ഏഹ്
ഒ അത് നോക്കണ്ട അവനവൻ സ്വന്തം ആണെങ്കിലേ
ആഹ് അതന്നെ ഒന്നും വേണ്ടില്ലിത് ഒരാ ഒരാളെ കണ്ണും മുഖവും അവും കണ്ടില്ലേനു അന്തസായി ജീവിക്ക്യാ
വല്ലാത്തൊരു കഥ
അവനവന്റെ ആവശ്യത്തിന് തന്നെ എത്രത്തോളം കൈ കഴഞ്ഞോ എത്രത്തോളം കുഴി ഇട്ടാലേ ഒന്ന് കുത്തുവോള്ളൂ
തോണ്ടാണ് പ്പ യ്യീന് ചേർന്നോക്കിയ്ല്ലേ
ആഹ് ഹു ഹു ഹു
ഞാന് കാൺന്നേലൊക്ക കേറിയോക്കു പറ്റ്ണാണെങ്കില് ആട്ട് താക്കൂ അല്ലെങ്കി പിന്നാട്ട് ലഫ്റ്റടിച്ചാളു എങ്ങനെ എയിലങ്ങനാണോ രണ്ട്രുപ്യ കിട്ട്ണച്ചാഅ്നോക്ക
എഹ്
ഹ് ഹ് ഹ് ഹ്
ന്നായിക്കോട്ടെഡി
ഉ ഉ ക്കോട്ടെ അപ്പൊ മ്മള കോളിങ്ങ് കയിഞ്ഞോ?
ഇല്ലല്ല്യ കയിഞ്ഞീല്ലല്ലോ അമ്മള്പ്പ ത്രണ്ണ മൂന്നെണ്ണ മൂന്നെണ്ണല്ലെ പെ ആഡ് ചെയ്തുള്ളൂ
മൂന്നണ്ണ എയ്തല്ലേ മ്മാള് രണ്ടെണ്ണം ചെയ്തീല്ലേയ്നോ
ന്നാൾ രണ്ട്രണ്ണയിനി?
ന്ക്കോർമ്മല്ലെത്രയ് നൂന്ന്
ന്ന് പ്പൊ രണ്ടെണ്ണം ചെയ്തല്ലോല്ലേ ഞാന്നേരത്തെ ചെയ്തല്ലേ രണ്ടൂ
ആഹ് ൻക്കിന്നി ചെയ്യാൻ യ്യ ആഹ് നിക്കിന്നി ന്തായാലും ചെയ്യാൻ യ്യ
ആഹ് ൻക്കിനി ഒന്നും കൂടെ ചെയ്യാൻണ്ടാവുള്ളു
അ ആ ആഹ്
ന്നാ ശരി ഞാനിനി നോക്കിട്ട് ഗ്യാപ്പിന് ഞാം പറയണ്ട്
ആഹ് ആയിക്കോട്ടെ